ഹലോ കേക്കാമോ?
വേറെന്തൊക്കെണ്ട് വിശേഷം
ആഹ് അങ്ങനെ പോവുന്നു. പിന്നെ അവിടെ എന്തൊക്കെണ്ട് വിശേഷം? ആ ആ മഴയൊക്കെണ്ട്. ചായ കുടിച്ചില്ല.
ഏഹ് മയക്കെൺ, മഴല്ല ഇന്ന് രണ്ടീസ്
ആഹ് ഇവിടേം മഴയില്ല അഹ് ഇവടെപ്പ വെയ്ൽ വെയിലും ഭയങ്കര ചൂടൊക്കേണ്
ആ ആ ആ ശ് ശരി അല്ലാ വൈകുന്നേരത്തിനെന്താണ്ടാക് സ്നാക്സ് എന്തേലാക്കോ?
സ്നാക്സ്, അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല. വല്ലപ്പോഴും മറ്റേ ആ ത് ഇവടെ ഉണ്ടാക്കൂല. വല്ലപ്പോഴും പൊറത്ത്ന്ന് വാങ്ങിക്കും അത്രേള്ളു അങ്ങനെ ആണോ. ഉം പിന്നെ ചിപ്സോ അങ്ങനെ എന്തോ ഉണ്ടെങ്കി അതൊക്കെ സ്‌നാക്സ്സായിട്ട് കഴിക്കും
ആഹ് ആ
ആ
പിന്നെ എന്തൊക്കെ വീട്ടിലെന്തൊക്കെ വളർത്ത്ന്ന്? കോയ്യോ ആടോ അങ്ങനെ എന്തൊക്കെ ണ്ടോ?
കോഴിയൊന്നുല്ല. ആട് ഉണ്ടായിരുന്നു, അത് വിറ്റ്. ഇപ്പം പട്ടി. രണ്ട് പട്ടികളുണ്ട്.
അയ്ശെരി
അങ്ങനെ
ചെടികളൊക്കെ ഉണ്ടോ വീട്ട്ല്?
ചെടികളൊക്കെ ഇണ്ട്
ഏ പൂക്കളൊക്കെ പൂക്കള് ഇള്ളതോ?
ആ പൂക്കളൊക്കെ ആ രണ്ട്, മൂന്ന് പൂക്കളൊക്കെ ഉണ്ട്
ഏഹ് അയ്
പിന്നെ കറ്റാർവാഴെക്കെണ്ട്.
മ് ഇവടീണ്ട് ചെടി
ആഹ് പിന്നെ വാഴയെക്കൊണ്ട് ആഹ് കപ്പേക്കുണ്ടോ? ണ്ടൊ
ആഹ് ഇവടെ കപ്പ ണ്ട്. കപ്പ ഇമ്മാക്ക്ണ്ട്. ഇമ്മ അവിടെ ഇതാ തോട്ടത്തില് കുഴിച്ചിടീച്ചത്. കപ്പാ, മഞ്ഞള് ക്കണ്ട്. പിന്നെ അവിടെ ചക്കക്കില്ലേ?
ആഹ് ഇവിടെ ചക്കയൊക്കെ ണ്ട്. ഇവിടെ ഒരു മരം ഉണ്ട്. ഇവിടെ ഞങ്ങക്ക് ഒരു മരം ഉണ്ട്. ച പേര മരം. അതുകൊണ്ട് നമ്മള് അവിയലൊക്കെ വെക്കും ചക്കെ അത് ചക്ക വരത്തും ചക്കൊക്കെ പഴുപ്പിച്ചൊക്കെ കഴിക്കും.
ആ ആ
ആഹ് അങ്ങനക്കെ ഇണ്ട്
ഉം ഇബടെ മൂച്ചി റമ്പൂട്ടാന് വാവ് ഇങ്ങനന്തൊക്കെ ഇതില വന്നപ്പളേ,
ആഹ്
ഒര് മാങ്ങാണ്ടായിനി അഞ്ചു മാ മാങ്ങണ്ടായിനി ആ അഞ്ചും കേടന്ന് പുഴുക്കൾ വന്നാണ്ട്, പൗത്തു കിട്ടിയില്ല ഉം പിന്നെ ചെറിയ ചക്ക ഇണ്ടായിന് റംബുട്ടാന് വായ് ആദ്യം പഞ്ചായത്ത് ന്ന് കുട്ടുവല്ലോ തയ്യ് അയിനപ്പം റബുട്ടാൻ ഇണ്ടായ്ന്ന് മൂത്ത് തന്നീല്ല കൊറേ കൊഴിഞ്ഞു പോയി.
ആഹ് പിന്നെ വേറെ എന്തൊ ക്കെയ്ണ്ട്
ഒത്തിരി വെള്ളക്കെ ണ്ടോ കെ കേണറുണ്ടോ?
ആ ഇവിടെ കൊഴൽക്കിണാറാണ്
ആഹ് ശെരി വള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ ക്ഷാമ ണ്ടോ?
വെള്ളം ഇവിടെ വല്ലപ്പോഴ് രണ്ടു ദിവസം കൊണ്ട് ഇവിടെ പൈപ്പ്‌ വെളളം വരുളു
ആഹ് ആഹ് അയ് ശെരി ഇവടെ കെണറുണ്ട് പിന്നെ ജലനിധി വെള്ള ല്ലേ പൈപ്പ് വെള്ളം അതൊണ്ട് വള്ള അത്ര ബുദ്ധിമൊട്ടൊന്നുല്ല രണ്ട് മൂന്ന് വർഷക്ക മുന്നേ ബുദ്ധിമുട്ടണ്ടായി ഇപ്പ ഈ വെള്ളം വന്നേനെഷം നമ്മള് അലക്കാനും ഇതിനൊക്കെ മാ ത്ര ഇത് ക്കും ബാക്കില ആവശ്യത്തിനൊക്കെ കെണറ്റിത്ത വെള്ളെക്കും
ആ പിന്നെ വേറെന്തൊക്കെണ്ട് പൊറത്തോട്ട് പോയില്ലേ
ആ പൊറത്തോ ട്ട് പോയി ഇനി പോവണം ഇനി വിളിക്ക മദ്രസക്കെ ഇണ്ടായപ്പോ പിന്നെ പോയിട്ടിഞ്ഞ പിന്നെ ശനി ഞായറൊക്കെ പോണ ച്ന്ന് കല്യാണേനി
ആഹ്
വയനാടോ വിടെ ഇതിനക്കെ ഫോണം വിചാരിച്ചിനി സ്ഥലത്ത്ന്ന് സ്ഥലത്ത്ക്ക്
ആഹ് പിന്നെ വേറെന്ത് ക്കെയുണ്ട്
പിന്നെന്തക്ക്യാ നല്ലേ
ആഹ് ആഹ് പിന്നെ രാത്രത്തക്ക് ഫുഡ് ന്ദോക്കെ ഉണ്ട്
രാത്രിയൊക് ഞാന് ദോശ്യേ ഉച്ചഗ്ക്ക്ന്ന് ചോറുണ്ട് പിന്നെ കും പിന്നെ ഞാ ഉച്ചകക്ക് രാത്രിയൊക്കെ ദോശ്യേ അല്ലെങ്കി വെള്ളപ്പോ
ആഹ് ആഹ് പിന്നെ പക്കളൊക്കെ എന്തെയ്യണ്
മക്കള് പ്ലസ്ടു കഴിഞ്ഞു
ആഹ് പ്ലസ്ടു എന്തുവാ കോമേഴ്‌സോ
ആഹ് ഇന്ന എന്താ ഒന് കമ്പ്യൂട്ടർ സയൻസ് എട്ത്തിനി പ്ലസ് ടു കഴിഞ്ഞ് അക്കൗണ്ടിങ് ഗ്രാഫ് ഫിക് ഡിസൈനിങ്
ആഹ് എളുപ്പം ഒണ്ടോ പഠിക്കാനൊക്കെ എളുപ്പം ഒണ്ടോ
നമസ്ക്കേ നീ എപ്പാ കവണീ അ ശ ടുത്തി
പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ വേറെ നല്ല വിശേഷങ്ങള് എതായാലും മഴ ഇല്ലാത്ത വെയിൽ ഇത്ര ദിവസം മഴ പെയ്തപ്പോ ഒരു കാര്യല്ല രണ്ട് വെയിലാടച്ച പോല തന്നെ അയിച്ചു ചൂടൊണ്ട് എന്തല്ലേ മഴ പെയ പെയ്തി അറിയില്ല
ആഹ
ആകെ ചൂട വോടടുത്ത് മരങ്ങളൊക്കെ ഉണ്ടോ കാര്ങ്ങളൊക്കെ ഉണ്ടോ വീടിന്റെ അടുത്ത്
മരങ്ങള് ആ മരങ്ങന്ന് പറയാ ആ് കുറ രണ്ട മൂന്ന ഉണ്ട് മരങ്ങന്ന് വെച്ചാ വാഴയും അങ്ങനെങ്ങനെ ചക്കയും അങ്ങനെയൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് വേറൊന്നുണ്ട്
ആഹ് ആഹ വീട് വീട് ഒരു നിലെ രണ്ട് നിലെ
അപ്പട നമുക്ക് രണ്ടു നിലയാണ്
എന്നാൽ ആ ശരി അനിയൻ കല്യാണം കച്ചില്ല ശ പഠിക്കാ
ആഹ ഇത് ജോലി ചെയ്തോണ്ടി
ഉം ഉ
ഉം
ഹസ്ബൻഡിന് എന്താ ജോലി
പിന്ന ഡ്രൈവർ
ഏ ചെയവല
പിന്നെ വേറെന്തൊക്കെയുണ്ട്?
കടകളൊക്കെ ഇണ്ടാവ വീടിനടുത്ത്
ന്താ
ഉ കടകളൊക്കെ ഉണ്ടാ വീടിന്റെ എടുത്ത്?
വീട്ടിനടുത്ത്ല്ല കൊറച്ച് ഇവിടന്ന് റോട്ടിൽ പോണം
അഹ ശരി ആഹ ആഹ
അടെ ഞങ്ങളെ വീട് കൊറച്ച് ഇത് ഉള്ളിലോട്ടാണ് അപ്പം കടയൊക്കെ അങ്ങോട്ട് റോട്ടി പോണം. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനേ ആഹ അപ്പ ഇവിടെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഞങ്ങൾ ഇവിടെ കുറച്ച് റോട്ടിലായതൊണ്ട്. വാങ്ങിക്കും മട്ട വരി അങ്ങനെയൊക്കൊണ് പിന്നെ
പിന്നെ എന്തൊക്കെ വീട്ടന്റെൊക്കെ ടീവി ഒക്കെ ഉണ്ടോ ടിവി ഒക്കെ കാണൻ ഇഷ്ട്ടം ആണോ സിന്മക്കെ വഴി ഉണ്ടോ
സിനിമക്കൊക്കെ വല്ലപ്പോഴേ പോാറുള്ളു
ആഹ ശരി ബീച്ചിലൊക്കെ പോയിരുന്നോ
ബീച്ചിലും ആ വല്ലപ്പോഴും പോവാറുണ്ട്.
ലീവോക്കൊള്ളപ്പം പോവും.
ആഹ് ആഹ്
ഉം
പൊറത്തുപോയി ഭക്ഷണം കഴിക്കാ
ആ പൊറത്തു പോയി വല്ലപ്പോഴും. എപ്പോഴൊന്നുവില്ല വല്ലപ്പോഴും. പോയി കഴിക്കോള്ളു
എന്തൊക്കെയാ ഫുഡ്ണ്ടാക്കല് പറ
ഞാൻ ഒണ്ടാക്കുന്നത് ഇപ്പം ആ ചോറ് മീൻകറി അങ്ങനെക്കെ തന്നെ ഞാൻ.
ആ ശരി അല്ല അതല്ല ബിരിയാ ണി മന്തി അങ്ങനത്തെ എന്തേലും ആക്കോ?
അങ്ങൻന്നും ഉണ്ടാക്കൂല ബി ബിരിയാണിക്കെ അമ്മയാണ് ഇവിടെ ഒണ്ടാക്കുന്നത് ഞാൻ ഒണ്ടാക്കൂല ഈ ബിരിയണീന്നാ അതറിഞ്ഞൂടാ ഞാണ്ടാ
അയ്ശരി അങ്ങനണ്ടാക്കി പഠിക്കല്.
ഫുള്ളും അങ്ങനായി ഉം നീം പഠിക്കണം പല കാര്യങ്ങൾ ഇനി പഠിച്ചു വരണതെയൊ ള്ളൂ
ആഹ് ആഹ്
ഉം
ല്ല നമ്മളിണ്ടാക്കി പഠിച്ചുമ്പഴേ നമ്മള കുട്ടികളക്ക ആവുമ്പഴെ ഇണ്ടാക്കണെങ്കിലൊക്കെ എനക്ക് കല്യാണം കഴിഞ്ഞ് വന്ന എങ്ങാത്തും അറിയില്ലാരുന്ന് അങ്ങനാന്ന മ്മള് ബസ് സ്കൂള് പോണം പത്താം ക്ലാസ്സിന്നെന്റെ കല്ല്യാണം കഴിഞ്ഞ് അത് കയിഞ്ഞിട്ട് പിന്നെ ന്നാ വ തൊടക്കലും മുറ്റടിച്ചാലും അടിച്ച എന്നാ അലക്കലൊക്കെ
ആഹ്
ക്കലൊക്കെ ന്നെ ചെയ്യും. പിന്നാ മ്മള് അമ്മയിനി പിന്നെ പിന്നെല്ലാം പഠിച്ച്
ആഹ് പിൻ ന്നാ
നമ്മളെ എന്നല്ലാണ കാണാൻ കാത്തുനിന്നാ അപ്പം പുളിച്ചു അപ്പ പിന്നെ പിന്നെ സ്വന്തം പോലായീട്ടോ. സ്വന്തം വീടാവാണെന് മുന്നേല്ലാം, ബസിന്നാത് കേറീരിക്കും
ആ
പിന്നെ വേറെ എന്തൊക്കെയണ്ട്
പിന്നെ നല്ല അങ്ങനെങ്ങെ പോണ്
പിന്നെ മഴയൊക്കെ ഇപ്പൊ പെയ്യനോക്കെയുള്ള കോടക്കെ കാണുന്നുണ്ട് ചെറിയ ഇരിട്ടൊക്കെണ്ട്
വെയിൽവന്നാൽ അ വൈകുന്നേരം നല്ല മഴ വന്നിനി
ആ ഇനിപ്പ ആ് ഇനിയിപ്പോ മഴ പെയ്യാനുള്ള കൊളുണ്ട്
ആഹ് ആ് ഇവിടിങ്ങനെ മൂടിക്ക്ണ്ട് അവിടെ കൊ കൊക്കക്കായക്ക ണ്ടോ
ആഹ ഇവിടെയും ചെറുതായിട്ട് ഒരു ഇട്ടുണ്ട് എത്ര നേരം വെയിലായിരുന്നു
ആഹ അല്ല അട കോ കുക്കോമാരൊക്കെ ഉണ്ടോ ചോയിച്ച കോക്കോകായന്റെ
ഇല്ല ഇല്ല
ഉം
പിന്നെ പിന്നേ പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് കൃഷി എന്തൊക്കെ കൃഷികൾണ്ട് അവിടെ
കൃഷി ഇവിടെ പിന്നെ തെങ്ണ്ട് കൗങ് ണ്ട് അതേപോലെ വായ വ വായ രണ്ട് തയ്യോള്ളൂട്ടോ വായ ഉണ്ട് ഉം പിന്നെ മഞ്ഞളുണ്ട് തേ പൂളണ്ട് ചേമ്പ് കൊറച്ച് കുയിച്ചിട്ടണ്
ആഹ
അവിടെ എന്താ കൃഷി ണ്ടോ
ഇവിടെ വാഴയും പിന്നെ അത് ഇതൊക്കെുണ്ട് പപ്പായ ആഹ പിന്നെ പിന്നെ ആഹ ചക്കൊക്കെ ഇണ്ട്
ഉം ഇവിടെ ഇണ്ട് രണ്ട് ചക്ക മരണ്ട്
അങ്ങനുള്ളതക്കളോ അത്രക്ക് ഒന്നുംല്ല അത്രക്ക് ഇവിടെ കൃഷിയൊന്നും കാര്യങ്ങളൊന്നുല്ല
ഉം ഓക്കേട്ടോ ആ ന്നാ ഒക്കെ